ആ ഹലോ
ഹലോ കേക്ക്ണില്ലേ നല്ലോ ഇണ്ടയ്
ആഹ് അയ്ന് മഴ മഴയില്ല കാറ്റട ട്ടേ
അതെർക്കും അല്ലെ മഴ കാറ്റടിച്ചിട്ടാ തോന്നും നേരത്തെ അതന്നെ കട്ടായി പോയി നേരത്തെവിളിച്ചി ഉം ഒരഞ്ചു മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് എട്ട് മിനിറ്റ് ആകുമ്പോക്ക് കോള് കട്ടാവും
ഉം ഉം ഞങ്ങളും ഡബ്ബറിലാണ് നല്ല കാറ്റാണ്
ആഹ് അത് ശെരി ഡബ്ബറില് എപ്പൊളും കാറ്റാവും ലേ ബ്ബറിലാവുമ്പ എന്തെങ്കിലും ബദ്ധിമുട്ട് തോന്നലുണ്ടോ
ഞങ്ങൾക്കോ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടി കോട്ടെരമെന്റെ ശല്യൊക്കെ ഇണ്ട്
അല്ലാതെ നമ്മളെ തൊലിക്ക് എന്തെങ്കിലും കളറ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ച്ചാല് ചെലോല് പറയും ഡബ്ബറിൽ ആയിട്ടേക്കാരം അങ്ങനെ ചെലേപ്പം നല്ലോണം പോവും നെറല്ലോരും കൂടി ഇരി
ആഹ് ഞാൻ പറയാൻ കാരണം എന്റെ വല്ലിയ മോള് പഠിക്കണ കോളേ ഒരു ഡബ്ബറിലാണ് അപ്പൊ ഓള് നല്ല ന ഇണ്ടായിര്ന്നു ആഹ് ഇപ് ഇപ്പൊ കൊറച്ച് കളറ് കൊറഞ്ഞ മാരി തോന്നണുണ്ട് എല്ലാരും ചോയിക്ക്ണുണ്ട് അപ്പൊ എല്ലാരും ചോയിക്കും ആ എല്ലാരും ചോയിച്ചു എന്താ പറ്റിയത് എന്താ കളറ് കൊറയാൻ എന്താ കാരണംന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞു ഒര് കാരണം കണ്ടത് ഇതാണ് ടബ്ബറിലാണ് എപ് പ്പളും ഇങ്ങനെ കാറ്റ് വീശി കൊണ്ടിരിക്കണ ഒര് ഏരിയാണ് കോളേജ് നിക്കണെ ആ അപ്പ അതാണോ
ആഹ്
അതാണോന്ന് അറീല എപ്പളും കാറ്റ് ആവുമ്പോ അങ്ങനെ അത ഞാൻ ചോയിച്ചത് നിങ്ങക്ക് സ്ഥിരായിട്ട് അറിയുന്നതാണ് അങ്ങനെ തോന്നിട്ടൊന്നുല്ലല്ലേ
ആഹ് ഏ അങ്ങനെയൊന്നും ഇല്ല റബറുണ്ടായാൽ സുഖാ നമക്ക് ഈ വെയില് കാലത്തൊക്കെ വീട്ടില് എപ്പൊളും തണുപ്പാ ആരേങ്കിലും പൊറത്ത്ന്ന് വന്നാല് പിന്നെ എന്തോര് തണുപ്പ അന്റെ വീ പറയും
അഹാ അത് ശെരിയാ അത് നല്ലൊരു കാര്യാണ് ചൂട് കാലത്തൊക്കെ
ഈ രണ്ടു മാസം വേനൽക്കേ ഈ രണ്ടു മാസം വേനലൽക്കൊക്കെ എന്റെ ഫ്രണ്ട്സ് ആളൊക്കെ വന്നിട്ട് എന്റെടീ എന്റെ വീട് ട്ടിക്ക് വന്നിട്ട് എന്തോരു സുഖം സാധാ നാട്ടിലായിട്ടേ അങ്ങ് അടീലും ഇപടെക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഇഷ്ടായി നല്ല കാറ്റും പ്രകൃതിയിലല്ലസ് സ്ഥലം പറഞ്ഞക്കാണ്ട്
ആഹ് ആഹ് അതെ മരങ്ങൾ വറകിന്റെ അങ്ങനെക്കെ സുഖാരിക്കും
ആ വിറകും ഡബറും ഡബ്ബറും വറകും എല്ലോം ഇണ്ട്
ഞങ്ങൾ അങ്ങനെ പോയിരുന്നേ ഒരു ടബറിന്റെ ഒരു തോട് പോലത്തെ ഒരു സാധനുണ്ടല്ലേ ടബ്ബറിന്റെ കത്തിക്കണേ എന്തായ ഇത് പേര് പറയൻക്കറിയില്ല ഞങ്ങള അടുത്തൊരു വീട്ടില് അങ്ങനെരു ഒരുപാ ആഹ് അയ്ന്റെ തോട് കായല്ല അയ്ന്റെ തോട്
ആഹ്, ആ തോട് ആ തോട പൊട്ടിച്ചും ചെയ്താ കത്തിക്കും ചെയ്യാ
സ്കൂൾ പൂട്ടിയ സമയത്താണത് ഉണങ്ങി വെരാ വേനൽക്ക് അപ്പൊ അത് ഞങ്ങള എല്ലാവരും കൂടിയിട്ടൊരു ചാക്ക് കൊടുത്തു അങ്ങ് പോകും നെറഞ്ഞിട്ടേ വരൊള്ളൂ
ഉം അങ്ങനെ തന്നെ എല്ലാരും അതന്നെ അടുപ്പ്ക്കിട്ടാല് എന്താന്നോ പൊട്ടി പൊ ഇങ്ങനെ പോ ഇപ്പ ഇപ്പത്തെ ഡബറിന്റെ തോൽ ഡബ്ബറി ഡബ്ബർ ചെലേ ഇത് അങ്ങനെ കിട്ടാല്ല അ അത് നമ്മൾ പൊർക്കലില്ല ഡബ്ബറിന്റെ കായല്ലേ ആ തോല് അത് അത് ഓരോ കാലത്തെ ചാടുള്ളൂ എപ്പളും ചാടൂല
അതെ ലേ ന്നാ ഞാനൊരു ഒരുപാട് ഞങ്ങള് ചെറു ക്കാലത്തേ എന്റെ ഫ്രണ്ട്സള ഉണ്ടാവങ്ങൾക്ക്തൊരു നസ ആയിരുന്നു അങ്ങനെ പോയിപ്പോർക്ക് കൊണ്ട വരിക വീട്ടുകാർക്കൊരു കാര്യവും ആ നമുക്ക് സമയം പോ ഒരുപാട് സ്ഥലം ഇണ്ട അവർക്കേ ആ ഇപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും ഞമ്മളെ ഉം ഇപ്പൊ ഞമ്മടെ വളപ്പില്ല്ലെ തേങ്ങ ചാടിയിട്ടുണ്ടെങ്കി അതും കൂടി പെറുക്കാം. എന്തെങ്കിലും ഓർക്ക് ഓഫർ ചെയ്യണം
ആ അങ്ങനെ തന്നെയാണ് അതന്നെ ഓല പറയണേ മ്മക്കെന്നെ മടിയാ
ആ എന്തെങ്കിലും ഞാനൊക്കെ എന്റെ ആകെ ഉള്ളൊരു പോം വഴിയായിട്ടാണ് എന്തെങ്കിലും ഒരു ഓഫർ
ഏ അത് കുട്ട്യാക്ക്‌ അങ്ങനെ തന്നെയ ഓല് ഒരു പണി നമ്മളോട് നമ്മള് പറ പൈസ തരോ
ആഹ് പൈസര് അതെ അതെ ആ പൈസ് പൈസ വരു പൈസ വേണപ്പ എല്ലാർക്കും അല്ലേ അതിനരു പ്രായന്നുമല്ലപ്പൊ പ്രായന്നില്ല ചെറിയ ആ അദ് അ അങ്ങനെ വന്നാ അറി
അത അങ്ങനെ ഓ വേ പൈസ മുട്ടായിക്ക് കിട്ടണം നമ്മളുടെ ബാതിൽ നമ്മക്ക അത് ചോദിച്ചാ അറിയില്ല
അതെ അതെ
അതാണ് ഏ പൈസ ആ കളിക്കണം കളിക്കണം അപ്പത്തെ അന്നത്തെ കളില്ല ഇപ്പത്തെ കളി ഇപ്പ ഫോണ് ഫോണ് ഫോണന്നല്ലേ
ആാാ കളിക്കണം കൊറേ മരം കയറണം കുറച്ച് കൊറേ മാങ്ങ അങ്ങനെ ഫ്രണ്ട്സ ളൊപ്പം അങ്ങനെ നടന്നലാഞ്ഞു ഇ നടക്കാ അങ്ങനെ ഒരു കാലമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു കാലേ ഇല്ല
ഇപ്പ ആ കാലം തന്നെല്ല ആ പഴയ കാലം രസല്ലേ ഇപ്പൊ ആ കാലംന്നല്ല ഇപ്പൊ കുട്ടികക്ക് ഒരു ദിവസം ഒഴിവ് കിട്ടി കിട്ടിയാല് ഫോണമ്മ കാണണം
ഉം ഉം കൊഞ്ഞി ഇപ്പോ ഏത് എക്സാം പരീക്ഷ വരികണെങ്കിലും അത് പഠിക്ക ആക്കണെങ്കിലും എന്തെങ്കിലും പറയണംല്ലോ കൊറ കൊടുക്കണല്ലാതെ പഠിക്കൂലേ മക്കളൊക്കെ എങ്ങനെ പഠിക്കുവോ പഠി ചെറുത് ചെറിയ ആള് ചെറിയൊരു മോനാ പത്ത് വയസ്സ് വലുദ് ഡിഗ്രി കേറ് ഉം ആ പെൺകുട്ടി അത് അപ്പം കെട്ടിക്കണം ആയിട്ടില്ല തുടങ്ങിട്ടല്ലേള്ളൂ ഉം കൊറച്ച് പഠിക്കട്ടെ എന്തെങ്കിലൊക്കെ ഒരു സ്വയം തൊഴിലിൽ നിൽക്ക എന്തൊരു ലെവലിക്ക കെട്ടണമെന്നുള്ള ള്ള ആഗ്രഹം ഒക്കെ നല്ലോണം ഉ ഉ അതെ അതെന്നും പഴയ മാരില്ലല്ലോ പഴയ പോലല്ലല്ലോ സ്വന്തമായിട്ട് ഒ ഞമ്മുക്കിപ്പ അന്ന് പഠിക്കാത്തവര് നമ്മൾ ഇന്നും സ്വന്തമായിട്ടൊരു തൊഴി ൽ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോ ഇത്രയും നമ്മെ മക്കളൊക്കെ വലുതാലും നമുക്കിപ്പ ഇപ്പഴ ആ ചിന്ത വന്നില്ല നമ്മുക്ക് നമുക്ക് ആവണ്ട ആ ഒരു സമയത്ത് വന്നിട്ടില്ല
അന്ന് നമുക്ക് പൈസ പൈസോണ്ട് ഡ ആവശ്യല്ല ഇപ്പൊ ഞമ്മക്ക് ആ ഭർത്താക്കന്മാർ തന്നാലും എവിടെ എ ക്കുന്നില്ല.
അതെ ഇതിപ്പോ അപ് ടു ഡേറ്റ് ആണ് ഒക്കെ അപ്പൊക്കെ അപ്പള് കുട്ടികൾക്ക്‌ ഒപ്പം ഓക്ക് ‌ ഈ ഈ ഓൾക്കൊരു മനസ്സിക്കൊരു ആഗ്രഹം കുട്ടികൾക്ക്‌ ഉണ്ടെങ്കിൽ അത് നേടാൻ എങ്ങനേം പണം ഉണ്ടാക്കും.
ഉം
ആ ചിന്തയാണ് ഉം ഒരു ഒരാഴ്ച മുന്നെ ന്റെ ചെറിയ ആള് ചോദിക്കാണ് എന്നോട് സ്വന്തായിട്ട് എങ്ങനെയമ്മാ പണം ഉണ്ടാക്കാ പത്ത് അതെ ഇങ്ങനെ അരിശയപ്പെട്ടു പത്ത് വയസായിട്ടുള്ളൂ സ്വന്തമായിട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കാ? നിങ്ങളൊന്നും ഹെല്പ്പ് നിങ്ങളെ സഹായം ഒന്നും ഇല്ലാതെ ഞാൻ ഒറ്റക്കെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാ ഉ അപ്പോ മൈൻഡ് പോയതാ ഞാൻ പറയണേ ആ കുട്ടി കുട്ടിന്റെ മനസ് പോയത് നമ്മളത് ചിന്തിക്കണം നമ്മക്ക് നി പറ്റൂല. കുട്ടികളെ മനസ് പോണത് നമ്മളതൊന്നും നമുക്കൊന്നും ആ പ്രായത്തൊരു പത്ത് വയസ്സിൽ അങ്ങനത്തെ ഒരു മൈൻഡേ ഉണ്ടായിട്ടില്ല.
ഉം
ആഹ് ഇപ്പോ എന്നോട് ഇങ്ങോട് ചോദിക്കാ ഞാന് ന്റെ മുട്ട് ന്താപ്പാ ഇങ്ങനെ ചോയിക്കണതിന് ആ ഇവക്ക് സ്വന്തായി നിനക്കൊരു ഒരു ഇണ്ട് ഇൻറ്റതെന്ന് പറയാ എനക്കൊരു പണം വേണം എനക്കൊരു പോഴ്സ് വേണം പറയാരിക്കുവേ ഉം ഓനൊരു ഓനായിട്ടൊരു ആ ഒര ഓന് തൊയ്ല് കണ്ടെത്തിനട്ട് എന്താന്ന്റിയോ
ആഹ എന്താണ്
പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ അലശ ആക്ക കിടക്കണം പ്ലാസ്റ്റിക് കുപ്പി ഞങ്ങളെ വീടൊരു ഒരു റോഡിന്റെ സൈഡിലാണ് അപ്പൊ ഒരു പീടിയറെ മുമ്പിലൊക്കെ ആയിട്ടേ ഒരു നല്ലൊരു ഇതാണ് എപ്പോളും ഇങ്ങനെ പ്ലാസ്റ്റിക്കും കുപ്പി ആൾക്കാര് വരും വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ ചെയ്യണ ഒരു അരക്ഷ്യമായിട്ട് വരച്ചെറിയുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങളെ വീട് നക്കുന്നത് അപ്പൊ ഇവൻ എന്ന്ത് ചെയ്തന്നോ ഒരു ചാാക്ക എടുത്തത എല്ലാം പെറുക്കി സ്വരൂപിക്കണംത് ഇപ്പൊ ഒരു മൂ അതെ സ്വന്തമായിട്ട് അവൻന്നെ സ്കൂളില്ലാത്ത ഒഴിവ് സമയങ്ങളിൽ അതൊക്കെ പെറുക്കിയെടുത്തിട്ട് ചാക്കിിലാക്കി മൂന്ന് പ്രാവശ്യായിട്ട് ഇങ്ങനെ ഓരോന്ന് പഴയ സാധനങ്ങൾ ഉണ്ടോച്ച് വരില്ലേ അങ്ങനെ വന്നിട്ട് അവൻ കൊടുത്തു ഒരു പ്രാവശ്യം എഴുപത് രൂപ ഒരാഴ്ച അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുത്തിട്ട് ശമിക്കണം എന്നുണ്ട്
ആഹ ഇ- കൊണ്ടപോയിട്ട് അവനെ എൽ കെ ജി ഒന്നാം ക്ലാസ്സിൽ ചേർക്കും ഓന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിന്റെ ഓല് ഇത് തന്നെ പറഞ്ഞത് വണ്ടിക്കാര് പഴയതുണ്ടോ വെച്ച് നടക്കും അപ്പൊ ഇവരോട് ഇതേ മാതിരി ഒരു ചാക്ക് കൊണ്ടെടുത്തുന്ന ഞായറും ശനി ഇതേമാരി ഓക്ക് പൈസ ഉണ്ടാക്കണില്ല ഇപ്പക്കെ നല്ല വിലഉണ്ടല്ലോ ഇപ്പം ച ചിരട്ട അവിടെ കണ്ടാലും എവിടെ കണ്ടാലും ഓലെ തന്നെ ചാക്കല് കൊണ്ടയിട്ട് എന്നട്ട് ഇവിടത്തെ ഉമ്മിഉപ്പ ക്കെ പറയാന്ന് കൊടുക്കാനായിട്ടില്ല എന്റെ കാര് മൂത്തച്ഛനന് ആവശ്യുണ്ട് അതൊന്നും നോക്കൂല ഓലും വണ്ടി ക്കാരം വന്ന കൊടുക്കന്ന് കയറ്റുണ്ട് ഇവിടെ ചാക്കില് കുറച്ച് ഓനതായിന അപ്പൊ വണ്ടിക്കാര് വരുന്നില്ല ഇപ്പൊ രണ്ടു ദിവസം മുന്നേ സ്കൂൾക്ക് പോവാൻ വേണ്ടി വണ്ടി കയറാനവിടെ വണ്ടിക്കാര് വരുന്നുണ്ട് റോട്ടിന്റെ അടി ഇവിടെവന്നിട്ട് വണ്ടിക്കാരനോട് പറഞ്ഞ കണ് എന്റെ വീട്ടിലുണ്ട് ചിരട്ടയും സാധനം ഞാ ഇങ്ങട്ട് വണ്ടി പോരാൻ വച്ചപ്പ അതിന് വണ്ടിയടെ വരൂല്ലേ ആ വണ്ടിപ്പറത്ത കൂടെ വന്ന് വീട്ട് കന്നപ്പോ ഒരു സ്കൂളി തയ് ഒരു കുട്ടി നിക്കണണ്ട് ആ കുട്ടിക്ക് ഇവിടെ അണ്ട് പറയ അത് മനസിലായി എനിക്ക്ഭിനയിക്കാരന്ന് ആ ഞാൻ പറഞ്ഞ ഇതാ നൂറ് പേടി എന്നോട് പിറ്റി വന്നപ്പോ ചോദിച്ചാണ്ട് പയത് വിറ്റുവോ കൊടുത്തോ അന്നോ മറന്നന് പിറ്റേന്നാ ചോദിച്ചത് മ വൈകുന്നേരം അവില്ലെ വരണമെങ്കില് ആ അപ്പൊ ഞാൻ നൂറ് ക്ക് കിട്ടും ഞാൻ എൻപത് രൂപ കൊടുത്തെ ഇതേ കിട്ട നൂറുപ്യ പിന്നെപ്പിറത്തു കൂടെ പീടികയ്ക്ക് പോണം ചെ ഇപ്പൊ കുറ്റിയൊക്കിടും അല്ലെങ്കിൽ വീട് വിട്ട് പോണന്നാ
ആ ഞങ്ങള് മന്തിന്റെ മന്തി ഭയങ്കര ഇഷ്ടാണ് ഉം ആ ഞങ്ങള് ഇവിടെ അടുത്തുണ്ട്
ഇണ്ടാക്കലില്ലേ
ഇണ്ടാക്കലുണ്ട് ഓന് പെട്ടെന്ന് ആവശ്യം വരുമ്പോളെ ഞമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഓനൊരു പത്ത് പത്ത് പതിനഞ്ച് ദിവസായി ഇപ്പോ ഞാൻ കുറച്ച് നിർത്തി വച്ചതിൻ എനിക്ക് തോന്നുന്നത് അതിവർക്ക് പറ്റണില്ലാന്നാ
ഉം അതങ്ങനെ പീടിയത്തെ പീടിലെ അജനാമോട്ടോയൊക്കെ നല്ലോണം ഇടണതല്ലേ ഞങ്ങ ഫുഡ്‌ താണ് പണി ഞങ്ങള് എന്റെ മൂത്താച്ചാരെ കാറ്ററിങ് ഒക്കെണ്ട് നമ്മൾ ആർക്ക് വേണങ്കി എവിടേക്ക് വേണങ്കി ഓർഡർ കൊണ്ടുപോകും സാധനം
അത് ശരി നമ്മള് ചെറിയൊരു അളവുണ്ടല്ലോ നമ്മളെ കോട്ടർ ആ ചെറിയളവ് അതോനും അങ്ങനെന്നെ ഞാനിപ്പോ കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കണന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വയറിനൊരു സുഖമില്ലാതെ
ആ അത് എന്നും കഴിച്ചാലെ അത് കേടാണേ
ആ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ടാണോ എന്തോന്നറി അറിയില്ല ഈ മയോണൈസൊക്കെ കൂട്ടി കഴിക്കും നല്ല ഇഷ്ടാണ് ആ ഫുഡ് കഴിച്ചു ഫുഡ്‌ കഴിച്ചോ ആ ഫ്രീ ആയിട്ടിരിക്കാ അപ്പോ കൊറച്ച് സമയം നാലര ആയാ ല് വരാനായി മക്കള് വരാനായി ചെറിയ ആള് വരും വല്യ വ വലിയാള് അഞ്ചര ഒക്കെ ആവും അവിടെന്നങ്ങട്ട് കുറച്ച് ലോങ്ങാണ് കോളേ ജിക്ക് ഉം അപ്പൊ അവിടന്നിങ്ങട്ടെത്തി വരുമ്പോക്കെ സമയം ഒരുപാടാവും
ആഹ്
ആങ്ങനെ
പിന്നെ പിന്നെ എന്താ വേറെ ഒടിന് എനിക്ക് അങ്ങനെ തന്നെയാണ് കു കുട്ടികള് വരുമ്പോ അഞ്ച് മണിയാവും പനിയാണേ കു രണ്ട് ചെറിയ രണ്ട് കുട്ടികൾക്ക് പനിയാണ് മ ചെറിയ ഒന്നാം ക്ലാസാണ് ഇപ്പൊ നാല് വയ തരു സ്കൂൾക്ക് പോണെന്നെയില്ല
ഉം എന്നാ ശരിട്ടോ ഞാ വിളി
ആഹ് എന്നാ ശരി ആഹ്